ആഹ് ഹലോ കേൾക്കില്ലേ? ഹലോ കേൾക്ന്നില്ലേ?
ക്ക്ണ്ട്.
ആഹ് ഓേക്കെ റേഞ്ചന് എന്താ പ്രശ്നണ്ടോ? ചെറുതായിട്ട് സ്റ്റെക്കാന്നോല തോന്നല്ലോ.
ആഹ് കേക്കണ്ട് അങ്ങട്ട കേക്കല്ലേ?
ആഹ് കേക്ക്ണ്ട ചെറിയൊരു സ്റ്റെക്ക് ഉള്ള പോലെ അങ്ങ് തോന്നാ.
റേഞ്ചിന് പ്രശ്നണ്ട്.
ആഹ് അതാരിക്കും എന്നാല്
ആഹ് ആഹ്
ന്നിട്ട് എന്തൊക്കെയ വിശേഷം മഴ ണ്ടാവ
എന്തൊക്കെ വർത്താനം
നല്ല വർതാനം.
സ്റ്റക്ണ്ടല്ലേ.
ഉം സ്റ്റെക്ക് ണ്ട് കേക്കുന്നോമ്പോ. ഉ ഉ മഴ ണ്ടോ അവിടെ?
ഇ ഇല്ല ഇപ്പപ്പമായല്ല. നല്ല നല്ല വിശേഷം വണ്ട് ആഹ ആഹ ചോറൊക്കെവെയ്ച്ചിലെ?
ഇന്ന് നല്ലൊരു പ്ലാനുണ്ട് ഓ ചോറ വയ്ച്ച്. വീട്ടില ആരൊക്കെ ഉണ്ട് ന്നിട്ട്
ഇപ്പോ ആരൂല്ല്യ അല്ല
നല്ല റേഞ്ച് ഇെ പ്രശ്നത്തിനോട് സ്റ്റെക്ക ആണ പോലെ കേക്കില്ല ക്ലിയർ ആയിട്ട്
ആഹ ഏ ആഹ